ആ ഹലോ ആഹ കേക്കുന്നില്ലേ ആഹ എന്താ കഴിഞ്ഞോ മക്കളെ ഒരിക്കലൊക്കെ
ഹം ഏയ് അതങ്ങനെ പെട്ടെന്ന്കഴിയൂല്ല പത്തുമണിയാ ടൈമിങ് കൊണ്ടാക്കി കൊടുക്കാറനോട് കുറച്ച് നേരത്തെണ്ടത് പത്ത മണിയാണ് ടൈമിങ്
ഹഅപ്പൊ ഒന്ന് സ്കൂൾ ബസന് ആാവൂല
അങനെ
ന്ന് സ്കൂൾ
ഇല്ല ഇന്ന് സ്കൂൾബസ് ന് അല്ല ഇന്ന കുട്ടികൾക്ക് കൊണ്ടാക്കി കൊടുക്കും എണിപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട് ണീപ്പിച്ചിത്തിട്ടുണ്ട് ഞാൻ ആലോചിക്കയാണ്
ഓ
ഉ ഇ പത്തിന്റെ ആലോക്കാണുള്ള ടൈം ഏത് റൂട്ട കയറണംന്നുള്ള ഹും
മദ്രാസൽ ആരം കേയറണോ അതോ സ്കൂളിൽ ആദ്യം കയറണം
ആഹ ഇത് കൂട്ട് കേയറണംന്നുള്ള ആലോചനയല്ല ഞാൻ ആലോചന കഴഞ്ഞ്ഞഞ്
ചെറിയ മക്കളായല് അത് ഭയങ്കര രസണ ഏതായാലും പക്ഷെ എല്ലാരും കൂടി ഉണ്ടാവും നമുക്ക് നേരം പോൊക്ക ആാണ് പക്ഷെ എല്ലാരും കൂടി ഉണ്ടാവുമ്പോ ഭയങ്കര രസമായിരിക്കും കേട്ടോ ആ
ആഹ
ആ
ആ ഹും കാര്യം എന്തായാലും
ആ് നമ്മളെ മക്കളും കൂടി ആകുമ്പോൾ നമ്മുക്ക് അധികം ഒരു പറഞ്ഞ ചിരിക്കാന നല്ലതൊക്കെ ചെറിയ മക്കളും അവ
ഇങ്ങനൊെയ അവിടുത്തെ സ്കൂളും മ ചിരിരിക്ക
അല്ലെ ഉമ്മമാർക്ക നമ്മുക്ക് അമ്മക്ക തന്നെപ്പ നമ്മളെ മക്കളത് ആലോചിച്ച അമ്മുക്ക് തിരി വരും കാരണം ആ ചിന്തിച്ചിരിക്കലും അവര് ആപ്പിനെസ് ആല്ലോചിക്കും അമ്മക്കന്നെ സംഭവം നമ്മള മക്കളല്ലേ ഭയങ്കര ഒരു എൻജോയ്മെന്റ് ആവും ഇപ്പ അത് പറയണ്.
ഉം ശരിയണോ രസണ്.
ആഹാ ഞമ്മക്ക് ആാരോടും- പറഞ്ഞു ചിരിക്കാനും-
എവിടെ?
ആഹ ചെറിയ മക്കളും കൂടി ആകുമ്പോ അത് അതിലേറെ രസമാണ്.
ആഹ ആഹാ ആഹാ അവർക്ക്- ചിന്തിക്കൽ ടൈമിങ് വേണ്ടേ. എന്താ റേഞ്ച് പോകുന്നുണ്ടോ? ഹലോ... ഹലോ... ഹലോ... കേൾക്കുന്നില്ല?